ഖാണോടീ നിനക്ക്?
ടീ
പിന്നെ എന്തോ ഒണ്ട് വിശേഷവിടെ?
ഇവട മൊത്തം മഴയാ അതാ ഇവിടത്തെ വിശേഷം
ഇവടെ അങ്ങന തന്നാടീ ഇവടേം നല്ല മഴയാ രാവിലെ തൊട്ട് തൊടങ്ങിയ മഴയാ ഇപ്പൊ ചെറിയൊരു വേനലുണ്ട് അതുകൊണ്ട് അന്നെ ഒരാശ്വാസമുണ്ട് എന്തൊരു മഴയായിരുന്നെന്നോ രാവിലെയൊക്കെ അവിടെയോ?
ഇവടെ അതൊക്കെ തന്നെയാണ് സ്ഥിതി
ആഹ് പിന്നെ നിന്റെ കുഞ്ഞിനെല്ലാം സുഖവല്ലേടീ?
ഉം കുഞ്ഞിനിതുവരെ കൊഴപ്പൊന്നു ഇല്ല മഴേടെ ആയതുകൊണ്ട് ചെറിയൊരു വെഷമം
ആഹ് നീ പ്രത്യേകം കുഞ്ഞിനെ നോക്കണം കേട്ടോ കാരണം ഇപ്പം മഴക്കാലമല്ലേ ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്ന സമയവാ ഈ മഴയെക്കെ പെയ്യുമ്പോൾ ഒത്തിരി അസുഖങ്ങളക്കെ വരുമെന്ന് നമ്മള് കണ്ടും കേട്ടു എല്ലാം അറിയത്തില്ലേ കാരണം ഈ മഴയത്താണ് വെ വെള്ളം എല്ലാം കെട്ടിക്കെടക്കുന്നത് അതിൽ കൊതുക് മൊട്ടയിട്ടും മറ്റും എന്തെല്ലാ അസുഖങ്ങളാണ് വെരുന്നത് അതെല്ലാം സൂഷിക്കണം കൊതുകിൻ്റെ കടിയൊന്നും കുഞ്ഞിന് കൊള്ളാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം
ആഹ് അതിന് വേണ്ടുന്ന മുൻകരുതലുകളെല്ലാ എടുക്കുന്നുണ്ട് ഇതുവരെ കൊഴപ്പൊന്നു ഇല്ല പനി പോലും വരാതെ നമ്മള് കൊതുകുവലയൊക്കെ വച്ച് നല്ല സുരക്ഷിതായിട്ട് അന്നെയാ കെടത്തിയേക്കുന്നത്
ആ നീ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നാണ് കൊതുക് വലയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെയെക്കെ കൊതുക് കുത്താതെ തന്നെ നോക്കാമ്പറ്റും അതുപോലെ തന്നെ കുഞ്ഞിനെ ഈ തണുപ്പ് സമയവായത് കൊണ്ട് ചൂടു വെള്ളത്തിൽ തന്നെ കുളിപ്പിക്കുകയെ ക്കെ വേണം അങ്ങനെയെക്കെ ചെയ്യേക്കെ വേണം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആഹാരങ്ങളെല്ലാം കൊടുക്കണം ഈ തണുപ്പ് സമയമല്ലേ പെട്ടെന്ന് പനിയൊക്കെ വരും
ആഹ് പനി വരാതിരിക്കാനുള്ള മരുന്നുകള് എല്ലാം നമ്മടെ പക്കലൊണ്ട് ഇതുവരെ കൊഴപ്പൊന്നും ഇല്ല ഇനി പനിയൊക്കെ വരുവാണെന്ന ആണെങ്കിലാണ് പാട്
ആന്നാന്ന് ഈ കുഞ്ഞിന്റെ പോലെ തന്നെ നീയും ശ്രദ്ധിക്കണം നമ്മൾക്കറിയല്ലോ നമ്മുടെ പ്രദേശംന്ന് പറയുന്ന വയല് പോലുള്ള പ്രദേശവാണ് അവിടെക്കെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എലിപ്പനി പോലുള്ള അ സുഖങ്ങളെയെക്കെ പറ്റി നീ കേട്ടിട്ടില്ലേ?
കേട്ടിട്ടുണ്ട്
കേട്ടിട്ടുണ്ട് എലിയുടെ മൂത്രമൊക്കെ ഈ വെള്ളത്തിലക്കെ വീഴുമ്പോൾ അതിൽ നിന്നാണ് എലിപ്പ് എലിപ്പനിയൊക്കെ വരുന്നത് അത് നമ്മുടെ മനുഷ്യര്ടെ ശരീരത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പനിയുമാണ് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്ക്യന്നെ വേണം ഈ മഴക്കാലത്ത് ഭയങ്കരമായ രോഗങ്ങളെല്ലാം കൂടുന്നൊരു സമയമാണ് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുക്ക് നല്ലതായി തീരത്തൊള്ളൂ എന്താ നിന്റെ അഭിപ്രായവിതിനേപറ്റ് റ്റി
എനിക്കും ഇതിനെപ്പറ്റി നീ പറഞ്ഞ പോലൊള്ള അഭിപ്രായങ്ങള് തന്നെയാണ്. നമ്മളുവതുപോലെ തന്നെ സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമക്കും സുരക്ഷിതത്വ ആവശ്യമുള്ളൊരു സമയമാണിത്. വേനൽക്കാലത്തെ കാട്ടിയും ചൂടുള്ള സമയത്തെ കാട്ടിയീ മഴക് കാലത്താണ് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്
അതെയതെ ഈ ആ ചൂട് സമയവൊന്നോർത്തു നോക്കിക്കേ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് മഴ പെയ്തെങ്കിലെന്ന് മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ മഴയും പക്ഷേ ഈ സമ മയം വളരെ അപകടം പിടിച്ചൊരു സമയമാണ് പ്രളയം ഉരുൾപൊട്ടൽ പോലുള്ള വൻ ദുരന്തങ്ങ് ങ്ങളെല്ലാമുണ്ടാകുന്നതീ മഴക്കാലത്താണ്. നീ അത് ശ്രദ്ധിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷവും അയിൻ്റങ്ങേവർഷൊക്കെ എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നത്. അ ഓരോ ദുരിതങ്ങൾ കേക്കുമ്പോൾ തന്നെ വല്ലാതെ പേടിയാവുന്നു. അതുപോലെ തന്നെ ആ ദുരിതങ്ങൾടെ ഫലങ്ങൾ അനുഫവിച്ച മനുഷ്യരെ കാണുമ്പോൾ അതിനേകാട്ടീം കഷ്ടം തോന്നുന്നു അവര്ട കാര്യങ്ങള് ഓരോരുത്തരുത്ത് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും എക്കെ വരുന്നത് നമ്മൾ കാണുന്നില്ലേ അങ്ങനെയൊന്നും നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ?
നമക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയത്തൊള്ളൂ നമുക്ക് ചൂടാവുമ്പോൾ വെയിൽ വേനൽക്കാലാവുമ്പോൾ നമ്മള് വിയാരിക്കും മഴ വന്നാ മതിയെന്ന് പക്ഷേ മഴക്കാലായിക്കഴിഞ്ഞാലേ അതിൻ്റെ ദുരിതങ്ങള് നമുക്ക് മനസ്സിലാവത്തൊള്ളൂ പൊറത്തെറങ്ങാൻ പോലും പറ്റാത്തവസ്ഥയാണിപ്പോൾ
നീ പറഞ്ഞത് വളരെ ശരിയാണ് ഈ മഴക്കാലത്ത് ഈച്ചയുടെയെക്കെ ശല്യം വല്ലാതെ കൂടി വരുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈച്ച വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെയെനിക്ക് ദേഷ്യം വരും എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊന്നും കാർണം ഈ മഴക്കാലത്തല്ലേ ഇതെല്ലാം കൂടുന്നത് ത് ഈച്ച അട്ട പോലുള്ള ഏ ഇഴ ജന്തുക്കളൊക്കെ വരുന്നത് ഞങ്ങടെ വീട്ടീ പുൽത്തൈലം പോലുള്ളത് തൈലമെല്ലാമിട്ട് വെക്കാറുണ്ട് കാർണം ഇത് ഇതിൽ നിന്നൊക്കെ മാറാനായിട്ട് ഈയാ ഈച്ച എന്തെല്ലാം അസുഖങ്ങളാണ് പരത്തുന്നത് അത് വേസ്റ്റ് പോലുള്ള അ ആഹാര പദാർത്ഥങ്ങളിലൊക്കെ ചെന്നിരിക്കുന്നു അത് കൊണ്ടുവന്ന് നമ്മടെ വീട്ടിലും ഓരോ ഓരോ പകർച്ചവ്യാധികളും അസുഖങ്ങളുവെക്കെ വരുത്താൻ കാരണവാകുന്നു. അതുകൊണ്ട് ഈച്ചയുടെ ശല്യവൊക്കെ ഇല്ലാതാക്കാനും നമ്മൾ പ്രത്യേക ശ്രദ് ദ്ധിക്കണം
ഉം അതിനു വേണ്ടുന്ന മുൻകരുതലുകളും നമ്മളെടുക്കുന്നുണ്ട്. ഈച്ചയെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ പുൽത്തൈലം പോലുള്ള വസ്തുക്കള് നമ്മളുപയോഗിക്കാറുണ്ട്. കുഞ്ഞുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ് നങ്ങള് കൂടുതല് നമ്മള് മുൻകരുതലെടുക്ക് ക്കേണ്ടത് നമ്മളെക്കാട്ടി രോഗപ്രതിരോധശേഷി അവർക്ക് കുറവല്ലേ. അപ്പം അവർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് നമ്മളെക്കാട്ടിം കൂടുതല് ആഹ് ആഹ് സംരക്ഷണം അവർക്ക് കൊടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം നേരത്തെ തന്നെ എടു ത്തിട്ടുണ്ട്
നീ പറഞ്ഞത് വളരെ ശരിയാണ്, അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ഈ ചെരട്ട പ്ലാസ്റ്റിക് പോലുള്ള പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏഹ് അത്രയും ശ്രമിക്കണം കാരണം ഈ ചെരട്ടയിലും പ്ലാസ്റ്റി എല്ലാം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിലെല്ലാം കൊതുക് വന്ന് മൊട്ടയിടുന്നു. അങ്ങനെ അത് ഒത്തിരി പെരുകുന്നു കൊതുകിൻ്റെ ശല്യം അതുപോലെ തന്നെ മഴക്കാലത്ത് വേണം നമ്മുടെ വീടും പരിസരവും ഒത്തിരി വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ഏഹ് ഈ ചെടികളിലും മ എല്ലാം കൊതുക് വരും അ രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യാസമയം ആവുമ്പോൾ ഈ കൊതുകെല്ലാം നമ്മുടെ വീട്ടിനകത്തോട്ട് കയറി വരുന്നൊരു പ്രവണതയാണ് കണ്ട് വരുന്നത്. അപ്പൊ അത് തടയാനായി നമ്മൾ ഒത്തിരി മുൻകരുതലുകൾ എടുക്കണം ചെരട്ടയിലുള്ള വെള്ളമെല്ലാം ക മാറ്റി ചെര കമത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങളും മറ്റതും ഉള്ള ഉള്ളതെല്ലാം അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ മഴക്കാലത്ത് നമുക്ക് ആരോഗ്യമുള്ള രീതിയിൽ നമു ജീവിക്കാൻ സാധിക്കുകയുള്ളു.
നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എല്ലാ മഴക്കാലത്തും നമ്മൾ എടുക്കണം എന്നാൽ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്താലും നമുക്ക് അസുഖങ്ങളൊക്കെ പിടിപെടുന്നുണ്ട്.
ശരിയാണ് നീ പറഞ്ഞത് നമ്മൾ എന്തൊക്കെ എടുത്താലും അസുഖം വരും വരിക തന്നെ ചെയ്യും പനിയും പോലുള്ളത് പക്ഷെ നമ്മൾ എത്രമാത്രം മുൻകരുതൽ എടുക്കുന്നു അത്രത്തോളം അസുഖങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മഴയൊന്നും കൊള്ളാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചാറ്റൽ മഴയൊക്കെ കൊള്ളുമ്പോൾ ജലദോഷം പോലുള്ളതും തുമ്മൽ പോലുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. ശാസംമുട്ടുള്ളവർക്കൊക്കെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ കഴിവതും സ്‌ ശ്രമിക്കേണ്ടതാണ്, അല്ലേ?
അതെ ഈ മഴയന്ന് പറയുന്നത് ഒരു ദുരിത കാലഘട്ടം തന്നെയാണ് നമുക്ക് എത്ര മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയയിരിക്കും. മറ്റേ കുട്ടികൾക്ക് അതിന്റെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പക്ഷെ അതിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്ന അതിന് ഉപരി അതിനേക്കാൾ ഒത്തിരി കൂടുതലാണ് അതിന്റെ ദോഷങ്ങളെന്ന് പറയുന്നത്. വേനൽക്കാലം ആയാൽ നമുക്ക് പിന്നെ പൊറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അത്ര അസുഖങ്ങളെ ഒന്നും പേടിക്കേണ്ട സമയല്ല. എന്നാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും മഴ പക്ഷെ അതിന്റെ ദുരിതം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴയങ്ങ് നമ്മൾ വെറുക്കുന്ന ഇത്തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ എന്നും കേൾക്കുന്ന അല്ലേ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആഹ് വണ്ടിയൊക്കെ തെന്നി വീഴുന്നു അപ്പൊ ഈ മഴക്കാലത്താണ് കൂടുതൽ നമ്മൾ വണ്ടി ഒ ഓടിക്കുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണം രോഗങ്ങളും അതുപോലെ തന്നെ നമ്മള് സ്‌ ശ്രദ്ധിക്കേണ്ട ഒന്നാ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി
നീ പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയൊരു ദുരിതമാണ് നമ്മുടെ തുണികളൊന്നും ഉണങ്ങാതിരിക്കുന്നത്. തുണികളൊന്നും ഉണങ്ങ ഉണങ്ങത്തതുമില്ല അതുപോലെ തന്നെ അത് നമുക്ക് വളരെ ഏറെ സങ്കടകമായ ഒരു ര അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് ഈ തുണികൾ ഉണങ്ങാതിരുന്നാൽ അതുമൂലവും നമുക്ക് ഏയ് അസുഖങ്ങൾ വരുന്നുണ്ട് ഈ നനഞ്ഞ തുണി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിലുള്ള അസുഖങ്ങളെല്ലാം വരുന്നുണ്ട് ചൊറിച്ചിൽ പോലുള്ള അസുഖങ്ങൾ ചർമ്മ രോഗങ്ങൾ എല്ലാം വരുന്നുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിലെ അപകടങ്ങളും വല്ലാത്ത ഒരു കാരണമാണ് ഈ മഴക്കാലത്തുണ്ടാവുന്നത് എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ പത്രത്തിലൂടെയും ടി വിയിലൂടെ എല്ലാം കേൾക്കുന്നത് കു കുഴികളിലും എല്ലാം വണ്ടികൾ മറിഞ്ഞും എത്ര പേരാണ് അപകടത്തിൽപ്പെടുന്നത് അവരുടെയൊക്കെ കാര്യം കഷ്ടം തന്നെയാണ് അല്ലേ
അതെ അതെ അത് ഓർക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു നീ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെക്കെ തുണി ഉണങ്ങാൻ ഈ സമയത്ത് വളരെ പാടാണ് നമുക്കാണെങ്കിൽ നനഞ്ഞത് കുറച്ചു നേരത്തേക്കെങ്കിലും ഇടാൻ പറ്റും കുഞ്ഞുങ്ങളാകുമ്പോൾ അവരുടെ സ്കിനന്ന് പറയുന്നത് വളരെ സോഫ് റ്റാണ് അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുമ്പോൾ കൂടുതൽ അസുഖങ്ങൾ വരാനോ ഇങ്ങനെ ചൊറി പോലുള്ള അസുഖങ്ങൾ വരാൻ കൂടുതൽ ഇത് ഉണ്ട് അതുകൊണ്ട് വളരെ കഷ്ടപ്പാടാണ് ഈ മഴക്കാലത്ത് കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട്
നീ പറഞ്ഞത് വളരെ ശരിയാണ് ഈ മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവരുടെ ഈ തുണിയൊക്കെ ഉണ നല്ല പോലെ തന്നെ ഉണങ്ങാനായിട്ട് നമ്മൾ നോക്കണം നമുക്ക് ഈ സൂര്യപ്രകാശത്തിൽ മഴയായൊണ്ട് ഉണക്കാൻ സാധിക്ക ലായിരിക്കും പകരം നമ്മൾ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കണം ഫാൻറ് കീഴിലും മറ്റും ഇട്ട് തുണികളെല്ലാം നല്ല പോലെ ഉണങ്ങിയു ശേഷം മാത്രമേ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനായി നമ്മൾ നൽകാൻ പാടുകയുള്ളൂ
ആഹ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ തുണി കഴുകി പിഴിഞ്ഞ് നമ്മുടെ ഫാനിൻന്റെ അടിയിലിട്ടാണ് ഇപ്പൊ ഉണക്കുന്നത് വെയിലൊള്ള സമയത്ത് നമ്മൾ അതെടുത്തിട്ട് പുറത്തിട്ട് പരമാവധി വെയില് കൊള്ളിക്കാൻ നോക്കാറുണ്ട് എന്നാ ഇപ്പോ ഒട്ടും തന്നെ വെയിലില്ല ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് ഇതുവരെയും തോർന്നി ഇല്ല ഇങ്ങനെ മഴ ആവുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാടായിരിക്കും ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല ജൂൺ മാസം ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് വളരെയധികം ദുരിതം സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് പാടാന്ന്റിയാവോ അവര് എന്ത് കഷ്ടപ്പെട്ടിട്ട് ആ ഈ സ്കൂളിലൊക്കെ രാവിലെ പോയി വൈകിട്ട് നനഞ്ഞ് കുതിർന്നൊക്കെല്ലേ അവർ വരുന്നത് അവർക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ വളരെ കൂടുതൽ ആഹ് ഉള്ള സമയമാണിത് അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളൾന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ വർഷത്തു എല്ലാ വർഷത്തിലും
നീ പറഞ്ഞത് വളരെ ശരിയാണ് നീ പറഞ്ഞതിനോടെല്ലാം ഞാൻ വളരെ നന്നായി തന്നെ യോജിക്കുന്നു എന്നാൽ പിന്നെ ശരിയടി പിന്നെരു വസം ഞാൻ വിളിക്കാം
ആഹ് എന്നാ ഓക്കെ ശരി